ഹലോ
ഹലോ കേക്കാമോ?
കേക്കാം കേക്കാം!
ഓക്കേ ഞാൻ ഞങ്ങളിപ്പ ഞങ്ങള ഹോസ്റ്റലിലെ ട്ടറസ്സിൽ ഇരിക്കുവ!
ആം ഇവിടെ ഞാന് എക്സാം ഒക്കെഅല്ലേ പഠിക്കാന്നൊക്കെ വിചാരിച്ചു
ആഹ്. ഓക്കെ ഒ
പക്ഷേ നമ്മുക്ക് അവിടെ പഠിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല എന്താന്ന് എനിക്കഅറിയത്തില്ല
ആ ആഹ ഇവിടെ അങ്ങനെന പഠിക്കാനൊന്നും പറ്റുന്നൊന്നില്ല പഠിക്കണംന്ന് ആഗ്രഹഉണ്ട്. പക്ഷെ പറ്റുന്നില്ല.
നമുക്ക് അഒരു ആഗ്രഹം മാത്ര അത്രേള്ളൂ അങ്ങോട് നടക്കുന്നില്ല അതെ അതെതെ പിന്നെ ഫുഡ് കഴ്ച്ചാ
ആ ഫുഡൊക്കെ കഴി
ഇവിടെ ഫുഡൊക്കെ കഴിച്ച്. എന്തൊക്കെ അയിരുന്നു അവിടെ കഴിക്കാൻ?
ഇവിടെ കഴിക്കാൻ ചോറ് പപ്പടം ക്കെ ആയിരുന്നു
ഉം ഇവിടെ അച്ചാറ് തോരൻ ഒക്കൊയിരുന്നു സാമ്പാർ
ആ ഓക്കേ ഓക്കേ ഓക്കേ
ഉം
പിന്നെ വീട്ടില് ഞാന് അമ്മ അച്ഛൻ അവിടെയോ?
ഞാന് അമ്മ അച്ഛൻ അനിയൻ വല്യ ശരി
ആഹ ഓക്കെ ഓക്കെ പിന്നെന്നാ ഉണ്ട് വിശേഷം ലൈഫ് ഒക്കെ എങ്ങനെ പോവുന്നു
പൊന്നു ന് പിന്നപ്പോ മെയിനായിട്ടുള്ള വിശേഷം എക്സാമാണ്
ആ പഠിക്കുന്നുണ്ടോ? പഠിച്ചോ?
പഠിക്കുന്നുണ്ടോന്ന് ചോദിച്ചാ പഠിക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല
ആഹ്. എക്സാമെന്നാ?
എക്സാം ഏഴാന്തി.
ആഹ് ആ ഓക്കെ ക്കേ. ഞങ്ങക്ക് എക്സാം, വരുന്നത്, ഒരു ഒമ്പതാം തീയതി ഒക്കെയാണ് എക്സാം വരുന്നത്.
ആഹ്
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
ഇവിടെ ഇങ്ങനെയൊക്കെ പോന്ന് ആട മഴയുണ്ടോ
ഇവിടെ മഴ, ആഹ് കുഴപുലാ ഇടക്കൊക്കെ ഇവിടെ ഭയങ്കര മേഘാണേ, അതെ കാർമേഘം വരും. പക്ഷെ മഴ അങ്ങനെ പെയ്യൂല.
ഉം ഞങ്ങടെ ഇവിടാണെ ഭയങ്കര തണുപ്പ്. ഇവിടെ മഴയൊന്നും ഇല്ല. ഷേ രാവിലെയൊക്കെ നല്ല വെയിലാണ്. പക്ഷെ കുറച്ചുകൂടൊക്കെ കഴിഞ്ഞൊരു, നാലുമണി, ഒക്കെ കഴിഞ്ഞ് ഒരഞ്ച് മണിയൊക്കെ ആകുമ്പം ആ സമയമുണ്ടല്ലോ, ഇപ്പ നല്ല തണുത്ത കാറ്റ്. ഇപ്പൊക്കെ വെളീൽ ഇറങ്ങിയാ നല്ല തണുപ്പാ.
ആഹ് ഇവിടെ അങ്ങനെ തന്നെയാ. പക്ഷെ ഇടക്കൊക്കെ മഴ പെയ്യും. പെയ്ത് കഴിഞ്ഞാല് ഭയങ്കര തണുപ്പാ രാവിലെയും ഉച്ചക്കും, വെയിലൊക്കെ അങ്ങനെ കണ്ടാലും ഫുള്ള് തണു താണ് ഇവിടത്തെ മേയിൻ. ഉം
ഇവിടെ അങ്ങനെയൊക്കെ
ആഹ് ഓക്കെ ക്കെ. അവിടെ എന്തായിരുന്നു ഫുഡ്. ഫുഡ് കഴിച്ചായിരുന്നോ?
ഫുഡ് കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ തോരൻ സാമ്പാറ്.
ആഹ് ആഹ് ശരിയാ പറഞ്ഞു മറ
ഉം. ഓക്കെ ഓക്കെ.
തന്നാണോ, അതോ നിങ്ങള് കുക്ക് ചെയ്ത് അങ്ങനെ കഴിക്കുവാണോ? എങ്ങനെയാ,
ആഹ് ഇവിടെ കെറ്റിലൊന്നും അലൗഡ് അല്ല. അപ്പൊ നമ്മള്, ഫുഡ് ഒക്കെ ആഹ് ഇവിടുന്ന് മെസ്സീന്ന് തന്നെയാ എല്ലാം കഴിക്കുന്നെ.
എങ്ങനെയുണ്ട് ഫുഡ് ഒക്കെ എങ്ങനെയുണ്ട്
ഫുഡൊക്കെ, ഫുഡൊക്കെ കൊഴപ്പം ഇല്ല ഒരു അത്യാവശ്യം കൊള്ളാം മ അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നെ ഉള്ളു. അവിടെയോ?
ആഹ് ഓക്കെ ഇവിടെയും ഫുഡ് കൊഴപ്പില്ല ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയതല്ലേ പറ്റൂ എന്തായാലും നമ്മടെ നാ പിന്നെ ഇത്രയും ദൂരം വന്ന് പഠിക്കുമ്പം, നമ്മള് അയിന്റേതായ രീതി അഡ്ജസ്റ്റ് ചെയ്താലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ.
ആന്നെ നമുക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഇനിയിപ്പോ.
അതെ അതെ അതെ അയിന്റെ ഓപ്ഷൻ ഇനിയില്ലേ ഇനി ഡ്രോപ്പ് ട്ട്‌ ചെയ്യാന്ന് വെച്ചാ ഒരു മെനക്കെട്ട പരിപാടിയാണ്
അതെ അതെ. അല്ലേലും അത് നമ്മള് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുക്ക് എന്തെലും ഒരു ആഹ് ഒരു ഫീൽഡ് നമ്മൾ പഠിച്ചിരി ക്കണല്ലോ. അപ്പൊ നമ്മള് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
ഉം ഫുഡ്. ആ പിന്നെന്നാ നിങ്ങക്ക് ഔട്ടിങ് ഒക്കെ ഇടുവോ?
ഔട്ടിംഗ് ഒക്കെ ഉണ്ട് ഇതിപ്പം ഞങ്ങക്ക് ഔട്ടിംഗ് ഒക്കെ ഉണ്ട് അത്യാവശ്യം ഔട്ടിങ്ങ് ഒക്കെയുണ്ട് കാരണം ഒരു എട്ട് മണി തൊട്ട് ഒരു അഞ്ച് മണി വരൊക്കെ ഔട്ടിംങ് ഇണ്ട് സൺഡേ ആണ് ഔട്ടിംങ് വിടുക പിന്നെ നമ്മക്ക് അല്ലാതെ ഇപ്പോ നാലുമണി തൊട്ടൊക്കെ, നമ്മള് കോളേജിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ നാലുമണി തൊ ട്ട് ഒരു അഞ്ച് മണി വരെയൊക്കെ നമ്മുക്ക് ഇടും. അപ്പൊ നമുക്ക് ചായ കുടിക്കാനും, അങ്ങനെയൊക്കെ അല്ലറ ചില്ലറ വെളീൽ ഇറ
ആഹ് ആഹ് ആ.
പിന്നെ വീട്ടിലൊക്കെ വിളിച്ചായിരുന്നോ? ഇവിടെ ഞങ്ങക്ക് രാ ഇവിടെ ഞങ്ങക്ക് സൺഡേ ആണ് മിക്കപ്പോഴും ഔട്ടിംഗ് ഇടുന്നേ. പിന്നെ അവിടെ ഉള്ളതുപോലെ തന്നെ എല്ലാ ഡേയും ചായ കുടിക്കാനായിട്ട് ഔ പിന്നിടാറുണ്ട് അതൊരു ആ ഒരു നാലര മുതല് ആറ് മണി വരെ ആയിരിക്കും പിന്നെ സൺഡൈസിലാണെങ്കില് എട്ട് എട്ട് മണി മുതല് നൈറ്റ് ഒരു എട്ടര ആഹ് സമയം വരെ ഔട്ടിങ്ങ് കാണും നിങ്ങടെ ബോയ്സും ഗേൾസും ഒരു ഹോസ്റ്റലിൽ തന്നെയാണോ എന്ധോ സെപ്പരെറ്റ് ഹോസ്റ്റലിലോ
അ നമ്മടെ ഇപ്പ നമ്മുടെ കൂടെ പഠിക്കുന്ന ബോയ്സ് ഇവിടെ ഈ താഴത്തെ ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിലാഅപ്പൊ നമുക്ക് വാക്കിയുള്ളത് ഫുള് ഗേൾസ് ആണ്
ആഹ ഓക്കെ
അപ്പൊ അവര് നെക്സ്റ്റ് സമ്മ് ഒക്കെ ആവുമ്പോ അവര് അവര്ടെ വേറെ അവരെ പി ജി പോവായിരിക്കും ബോയ്ച് പി ജി പോകുായിരിക്കും
ആഹ ഓക്കെ ഓക്കെ പിന്നെ എന്താ ഉണ്ട് വിശേഷം
എക്സാമിന്റെ പ്രിപറേഷൻസ് ഒക്കെ എവിടംവരെയായി
എക്സാമിന്റെ ഞാൻ എല്ലാം ഒന്ന് റൗണ്ട് ണ്ട്നോക്കിയിട്ടുണ്ട് ക്ഷെ അറിയത്തില്ല നമുക്കെന്തായാലും പേട് കാണുമല്ലോ ഫസ്റ്റ് ഫസ് ഫസ്റ്റ് എക്സാം അല്ലേ അതെ
ഫസ്റ്റ് എക്സാം ആയോണ്ട് ഒരു പേടി കാണുംഎങ്കിലും ഉം അത്യാവശ്യം നമ്മളെട്ത
ആം
നമ്മള്അവിടെ മാക്സിമം കൊടുക്കണം അത് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ വേറെ ഒന്നും നമ്മളെ കൊണ്ട് ഇനി പറ്റത്തില്ല നമ്മള് നമ്മുടെ മാക്സിമം
തീക്കറക്കെ ആരാക്കെ മാക്സിമം ഹ
നഴ്സിങ് അങ്ങനെത്തെവല്ല ആണോ ഹെലോ എസ് ഓഹ് അപ്പൊ അയിൻറ്റകത്ത് കൊറ വരക്കാനൊക്കെല്ലേ അതൊക്കെ എങ്ങനെയാ അതൊക്കെ പഠിച്ചിട്ടുണ്ടോ
വരക്കാനൊക്കെ അത്യാവശ്യം നമ്മൾ വരക്കോന്നല്ലാത നമ്മളെ വരയ്ക്കുന്നതിൽ അത്ര ക്ക് വെരി എക്സ്പർസ് ഒന്നും അല്ല പിന്നെ നമ്മള് അരെ അറിയുന്ന പോലെക്കെ വരച്ച് ഒപ്പിച്ച് വെക്കും എക്സാമിന് മാർക്ക് കിട്ടണ്ടേ മുന്നേ ങ്ങനെ വരയ്ക്കാനൊന്നും അത്രക്ക്അറിയത്തൊന്നും ഇല്ല ഉം
ട്ടമേ ഫുള് വരെ
പിന്നെ അതെ അതെ പിന്നെ നമ്മള് ഡയഗ്രാംസ് ആണെങ്കിലും അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലിൽ നമ്മള് പെ പെട്ടെന്ന് വരക്കൊക്കെ വേണോല്ലോ എക്സാമിന്റെ
ഉ
പിന്നെ നമ്മള് പേന വച്ചേ വരയ്ക്കാൻ പാടുള്ളൂ മ്മ്ള്സ് പെൻസില്ഒന്നും യൂസിയ്യാൻ പാടില്ല എക്സാം ടൈമ്
ആഹ ഓക്കെ ഓക്കേ പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാരും സുഖട്ടിരിക്കുന്നു എന്റെറെ ഫ്രണ്ട്സ ഒക്കെ യെന്ദ്
ഫ്രണ്ട്സ് എല്ലാം ഇവിടൊക്കെ തന്നെ ഉണ്ട് ഇവരെല്ലാം ഇനി ഇപ്പോ എക്സാമിന് വേണ്ടിട്ട് പഠിക്കുന്നു
ഉം ശരി
പിന്നെ ഫ്രണ്ട്സ് ഒക്കെതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പ എല്ലാരും ഫോംഞങ്ങള് കൊറച്ച് ടൈം വെച്ചിട്ടുണ്ട് ആഹ് ടൈം മാനേജ്മെന്റിലാങ്ങള് പഠിക്കണേ അപ്പം ബാക്കിയുള്ള ഇരിപ്പം ഫോൺ ടൈം അപ്പൊ എല്ലാരും ഫോണിൽ കളിക്കുന്നു
എന്തായാലും എത്ര പഠിച്ചാലും നമുക്ക് ടെൻഷൻ ആണല്ലേ എക്സാമിന്
ആഹ് അതെ അതെ എന്റെ കർത്താവ് എന്താ ടെൻഷനാ എത്തിലും ഓർമ്മ ഇപ്പം പഠിക്കുന്ന തന്നെയാണെങ്കി മനസ്സിലിരിക്കുന്നില്ല കാരണം ഫീസിന്റെ ടെൻഷൻ കാണും എക്സാം എക്സാന്റെ ടെൻഷൻ കാണും എക്സാമിന്റെ ആന്ന് വെച്ചാൽ ഫസ്റ്റ് എക്സാമ അപ്പൊ എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യണം അവിടെ ചെല്ലുമ്പോ എങ്ങനെ ആയിരിക്കും കൊറെ കൊറെ കാണുവല്ലോ
അതെ അതെ
ഉം
ഉം കൊറേ ഒരു ഇതൊക്കാണ് നമുക്ക് ഇൻസെക്യൂരിറ്റീസ്
അതെ അതെ
ഉം
പിന്നെ
എന്തായാലും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുത്ക
ഞാനങ്ങോട്ടു ഓൾ ദ ബെസ്റ്റ്
ഉം
മാക്സിമം ട്രൈ ചെയ്യ് കിട്ടും
ഉം നമ്മൾ എഴുതിയ എടുത്താലേ ഉള്ളൂ പിന്നെ നമ്മള് അതിൽ കിടന്ന് സേക്ക് എഴുതാൻ പോയി
സേക്കെ എഴുതാൻ പോയ ഭയങ്കര മെനക്കേടാ കിട്ടുമന്ന് യാതൊരു ഉറപ്പുംല്ല
അതാണ്
കാരണം ഇപ്പ നമ്മള് സെക്കൻ് ഇയറൽ ആകുമ്പോഴായിരിക്കും ഫസ്റ്റ് ഇയറിലെ ഇത് വരാ അപ്പം സെക്കൻഡ് ഇയർലും പഠിക്കണം ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർലും പഠിക്കണം ഫുള്ള് മെനക്കേടായിയിരിക്കും അതായത് സെക്കൻഡ് ഇയറൽ നമ്മളിപ്പം പഠി വച്ചാലും ഫസ്റ്റ് ഇയർലെ ചിലപ്പോ ഓർ പെട്ടെന്ന് ഓർക്കണംന്നില്ല
ഉം
അതുകൊണ്ട് നമ്മള് മാക്സിമം ഫസ്റ്റ് ഇയറിൽ തന്നെ നേ മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കിയാ നമുക്ക് അത്രയും നല്ലതല്ലേ
അതെ അതെ ഇനി വരുന്ന ഇയേഴ്സ് എല്ലാം ഇതിലും ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കുംപ്പൊ ഫസ്റ്റ് ഇയർ നമ്മള് സേ അടിച് കിടക്കുവാണെന്നുണ്ടേ നമുക്ക് നമുക്ക് അത് ഒരിക്കലും വ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
ആഹ് അതെ അതെ ഉം
ഉം
പിന്നെ
പിന്നെ ഇങ്ങനെയൊക്കെ പോന്നു
ആഹ് ഞാൻ ഇങ്ങനൊക്കെ ഇരിക്കുന്നു ആഹ് വീട്ടിലൊക്കെ വിളിച് സംസാരിച്ചു ഒക്കെ കഴിഞ്ഞു ഉം
വീട്ടില് അമ്മയൊക്കെ സുഖായിട്ടിരിക്കുന്നു
ആഹ് എല്ലാരും സുഖമായിട്ടി ഇരിക്കുന്നു അവിടെയോ വീട്ടിലൊക്കെ വിളിച്ചായിരുന്നോ
ആഹ് വീട്ടിലൊക്കെ വിളിച്ചു സുഖമായിട്ട് ഇരിക്കുന്നെല്ലാരും അവിടെ നല്ല മഴയാണ് നാട്ടിൽ നല്ല മഴയാന്നൊക്കെ പറയുന്നു
ആഹ് ആഹ്
ഉ പക്ഷെ നമ്മുക്ക് വിടെ അത്രയും മഴ അങ്ങനെ കിട്ടാറില്ലേ ഇട നല്ല തണുപ്പാണ് പക്ഷെ ങ്കി ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാന്ന് വെച്ചാ രാവിലെ നല്ലൊരു വെയിലും അത് കഴിയുമ്പം വൈകുന്നേര വുമ്പോ നല്ലൊരു തണ തണുപ്പൊക്കെ ഉണ്ട് പക്ഷെങ്കില് മഴയൊന്നും അധികം ഇല്ല
ആഹ് ഓക്കെ ഓക്കെ
ഉം എന്ന ശരിയാക്കട്ടോ ഓക്കെ ബായി